എന്തൊക്കെയുണ്ട് വിശേഷം
ഓ ഒന്നുല്ല ഞാനിങ്ങനെ പഴംമ്പൊരി ഇണ്ടാക്കുവായിരുന്നു
ഓഹ് അതിന്റെ തെരക്കിലാരുന്നോ
അതെ ഞാൻ കുഞ്ഞിനെ ഇപ്പൊ അങ്ങനവാടീന്ന് വിളിച്ചിട്ട് വരാ അപ്പൊ വിളിച്ചിട്ട് വരുമ്പോ വല്ലോം കൊടുക്കണ്ടേ
കൊടുക്കാന്നെ എങ്ങനെയാ ഉണ്ടാക്കുന്നെ ഇത് എനിക്കറിയത്തില്ലടാ ഞാൻ ഇന്നാളി ഒണ്ടാക്കി അങ്ങ് കൊള്ളാതായി പോയി
ആഹ് ഇതാണെല് ഇന്നലെ വീട്ടീന്ന് അമ്മ അച്ഛനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ മ് കൊറെ ഇവിടെ അയിന് മുമ്പേ ഏത്തപ്പയം ഇരിക്ക്ന്ന്‌ ഇന്നല വന്നപ്പോ കൊ അവരൂടെ മേടിച്ചോണ്ട് വന്നപ്പൊത്തിന് തോനേ
അത്രയായി
ആ ചേരിച്ചിരി ഇങ്ങനെആക്കി ഇതുവരെ ഞാ ഉണ്ടാക്കിട്ടില്ല ഇങ്ങനെ
ഉം
ഞാൻ വിചാരിച്ചിരി ഉം നല്ല കട്ടി കുഞ്ഞിന് കൊടുക്കുന്ന കൊണ്ടാണേ ഭൈ നമുക്ക് കുറക്കാനുള്ള ക്കിഇരിപ്പുണ്ട് അപ്പൊ ഞാൻ കട്ടി കുറച്ച് നമ്മടെ വെറും ചീള് പരുവത്തിലിങ്ങനെ അരിഞ്ഞ് ച്ചിരി എടുത്തിട്ട് മലീടെയും മൈദെ ഇച്ചിരി മഞ്ഞപ്പൊടിയുംകൂടെ ഉപ്പും കൂടി ഇട്ടങ്ങ് കലക്കി ബാറ്ററ് കീട്ട് ഈ ഉം പഴം അയിനകത്ത് ഇങ്ങനെ ഡിപ്പ് ചെയ്തെടുത്തിട്ട് എണ്ണതെളച്ച് വരുമ്പൊ അതിനകത്തൊട്ടിട്ട് ഒരുപാട് എണ്ണ ഒഴിച്ചില്ല യിനുണ്ട് ജസ്റ്റ് ഒന്ന് നമ്മുടെ നെയ് വാട്ടി എടുക്കുന്ന പോലെ തന്നെ
ആഹ് ആഹ് ആഹ് ഉം അപ്പം എപ്പഴാ കുഞ്ഞ് വരുന്നെ
മൂന്ന് മണി മൂന്ന് മണിക്കാ ചെല്ലണ്ടെ ഞാൻ രണ്ടമ്പതാകുമ്പോ ഇവിടുന്നങ്ങ് പോ പോവും കാരണം രാവിലെ പറഞ്ഞ കൊണ്ട് ചെല്ലുന്ന ഞാ അമ്മ നേരത്തെ വരും വിളിക്കാൻ അതൊണ്ട് രണ്ടമ്പതാവുമ്പതെ ചെല്ലുമ്പോത്തേന് ഒരുങ്ങി ഇരിക്കുവവിടെ
ഇവിടുത്തെ ആളെ മൂന്നരയാവാതെ വിടത്തില്ല അങ്ങനവാടിന്ന്
ആഹ് വിടത്തില്ലല്ലെ അവിടെ ഇവിട്ത്തങ്ങനവാടി മൂന്ന് മണിയാകുമ്പോഴത്തേന് വിടാൻ തൊടങ്ങും അത് കൊണ്ട് ഞാൻ ചെല്ലുമ്പോയിത്തേന് പിള്ളേരെ ബാഗും കുപ്പിയെല്ലാം പറക്കിവെക്കുവാ
ആഹ് ഞങ്ങള് മൂന്നേകാലാകുമ്പോ ചെല്ലുമ്പം പറയും മൂന്നര ആയിട്ടേ വരാവൂന്ന് പറയും.
ആഹ് ആണല്ലേ അവിടെ എന്ത് കൊടുക്കും മോന് വരുമ്പഴേ
മോന് വരുമ്പം ഇവിടെ എന്തെങ്കിലും സ്നാക്സ് അങ്ങനെ എന്തെങ്കിലും ഇരുപ്പൊണ്ടെടാ അപ്പം പിന്നെ അത് കൊടുക്കും ചായ വേണം പിന്നെ അങ്ങനെവാടിന്ന് കഴിച്ചിട്ട് കൂടാ വരുന്നേ അപ്പ ഇയാക്ക് വലുതായിട്ട് ഒന്നും വേണ്ട
വന്നാ ഉടനെ കൈയും കാലും ഒക്കെ ദ്ദേഹവൊക്കെ ഒന്ന് കഴുകീട്ട് ഡ്ര സ് മാറ്റി കൊടുത്തൊന്ന് ഒറക്കും
ഉം ഉറക്കുവല്ലയോ അങ്ങനവാടി ഉറങ്ങത്തില്ലയോ
അവിടെ ഉറക്കം കണക്ക അവിടെ ഉറങ്ങത്തില്ലെന്ന് പറയുന്നു ബാക്കി പിള്ളേരെല്ലാം കിടന്നൊറങ്ങിയാലും ഇയാൾ ഉറങ്ങത്തില്ലെന്ന് അമ്മയെ വിളിക്ക്ടിച്ചറെ അമ്മ ഇപ്പൊ വരുംന്ന് പറഞ്ഞവിടെ ഇരിക്കും
ശോ
അങ്ങനെ ശീലവായിപ്പോയി എന്റെ കൂടെ കിടക്കത്തുള്ളൂ എന്നെ കെട്ടിപ്പിച്ചേ കിടക്കത്തുള്ളൂ
ഉം
ഇപ്പൊ കൂടെ കഴിഞ്ഞിരിക്കുമ്പോത്തേന് ഭയങ്കര വാശിയ എന്റെ അടുത്തുന്നു മാറത്തില്ല രാവിലെ എഴുന്നേറ്റ് വരുന്നതേ പണ്ട് ഇത്ര ഇല്ലായിരുന്നു
ഇല്ലാരുന്നേ മാറി നിൽക്കുവൊക്കെ ചെയ്യുവായിരുന്നല്ലോ അയാള്
ആഹ് ഇപ്പൊ എൻ രാവിലെ എഴുന്നേറ്റ് വരുന്നതെ അമ്മേ എടുക്കമ്മേ അമ്മേ ഇന്ന് അങ്ങന വാടി പോകണ്ട എനിക്ക് അമ്മയുടെ കൂടെനിക്കണം
ഉം
ഇങ്ങനെ പറഞ്ഞോണ്ടാ രാവിലെ എഴുന്നേറ്റ് വരുന്നതെ ആഹ് വരുന്ന് പ്പോ അതൊണ്ട് ആഹ് രാവിലെ ഭയങ്കര കര ച്ചിലായിരുന്നു പോവാൻ ഇല്ലില്ല സമയാവുന്നേയുള്ളൂ പോവാൻ ആഹ് പിന്നെ
ഉം പിന്നെ വേറെ എന്തൊക്കെയുണ്ട് ഇവിടെയും മോള് സ്കൂളിൽ പോയി വെയിലൊക്കെ ഉണ്ടോ അവിടെ
ആഹ് ഇന്ന് കൊറച്ച് വെയിലുണ്ട് കേട്ടോ
ഉം നല്ല അത്യാവശ്യം വെയിൽ ഇവിടെയുണ്ട് ഞാൻ ഡ്രസ്സൊക്കെ കഴുകിയിട്ട് എന്താലും ഉണങ്ങി
ആഹ് ഞാനിവിടെ മഴ വെള്ളമില്ല ഫോഴ്സില്
ആഹ്
അല്ലങ്കി ഞാനിപ്പ കഴികി വൃത്തിയാക്കിയെടുത്തേനെ ആഹ് പണിയങ്ങ് കഴിഞ്ഞേനെ
ഉം സത്യം ഉം
മോളെഅപ്പേതിന് വരിം
മോള് നാല് മണിയാവും ഇവടെ മൂന്നരെവരെ പടുത്തൊഒണ്ട് പിന്നെ ബസ്സിന് ഇങ്ങ് കറങ്ങിതിരിഞ്ഞ് വരുമ്പഴത്തേനും നാലാവും
ആഹ് അതാല്ലേ ബസ്സിന് കറങ്ങിതിരിഞ്ഞ് വരണാേല്ലേ
ഉം
ഉം
എനിക്കിനി നൈറ്റ് പോണം അഞ്ചരയാവുമ്പോ
ഓ മെനക്കേട് ആലോചിക്കാൻ വയ്യ ഈ നൈറ്റ്ട്യൂട്ടി തെരക് കൊണ്ട് നൈറ്റിന്
തെരക്ക് അത്യാവശ്യം അങ്ങനൊന്നും അത്രക്കില്ല പിന്നെ നമ്മൾ ഒരാളെ ഒള്ളല്ലോടാ അതാേണ്ട് ഭയങ്കര ബുദ്ധിമുട്ട്
രാത്രി കെടന്നഴിഞ്ഞാ ഇന്നെ കോള് വല്ലോം വന്ന്ട്ടുണ്ടോ
ഇല്ല ഇതുവരെ വന്നിട്ടില്ല ഉം ഇള്ളായോണ്ട് നമ്മൾക്ക് ഒരാളോട് മിണ്ടാനുണ്ടെങ്കി പിന്നെ കൊഴപ്പില്ലാര്ന്നു
സത്യം സത്യം അതൊരു സത്യാണ്
പിന്നെ ഞാൻ ലാബിലോട്ടുവൊക്കെ പോവും
ഉം ഉം അവിടെ ഇപ്പ ആരാ നൈറ്റിന് ലാബില്
ആ മറ്റേ സ്രുതിചേച്ചിം
ഉം ഉം അപ്പൊ ഇപ്പയെ ലവന് നൈറ്റെട്
ഇല്ല അവന്ഇടത്തില്ല
ആഹ് ആഹ് അല്ല അമ്മയൊറ്റക്കല്ലേ അവന്റെ വീട്ടിലും
ഉം ഇനിപ്പ ഈ ആഴ്ച ഇനിയിപ്പ അട്ത്ത ആഴ്ച ഡേ പിന്നെ വീണ്ടും നൈറ്റ് വരണം
ഉം അപ്പൊ രണ്നിങ്ങൾ രണ്ടേരെ ഒള്ളല്ലേ
ആഹ് പതിനഞ്ചാതി തൊട്ട് പുതിയ പിള്ളളര് വരുവെന്നാ പറഞ്ഞത് ഉം മിസ്സിനെ വിളിച്ചപ്പൊ പറഞ്ഞു വിടാൻ നോക്കാമെന്ന് പറഞ്ഞു
അപ്പം ഇൻചാർജമാർക്കാവുമ്പോ അവരൊറ്റക്ക് നിന്നാന്താ നൈറ്റിന് അയിന് വേണ്ടി തെരക്കില്ലല്ലേ അല്ല ഇൻചാർജ്മാർക്കങ്ങോട്ട് ഒറ്റക്ക് നിന്നാലെന്താ അവര് സ്റ്റാഫല്ലെ
മദ്യം
അവര്ക്ക് നമുക്കാണ് ട്രെയിനീസിനാണെല് ഇനീപ്പൊ രണ്ട് പേരെ ഒള്ളൂന്നും കൂടെ കാണുമ്പേക്ക്ന് അവരങ്ങട്ട് അട്ജസ്റ്റ് ചെയ്ത് നൈറ്റെടുക്കണാര്ന്നു അവരെല്ലെ സാലറി മേടിക്ക് ക്ക്ണത് എവിടെം ഇല്ലാത്ത കൊറേ നിയമങ്ങള്
ഉം എന്താലും രണ്ടോ മൂന്നോ ആഴ്ചേം കൂടിം
ഉം പിള്ളേരെ ചേച്ചിടെ ട്രെയിനിങ് അപ്പഴ്ക്കിന് കഴിയും
എന്റേര് ആഗസ്റ്റ് ഏഴെട്ടക്കെ ആവുമ്പഴ്ത്തേന് കഴിയും
ഓഹ് അതുകൊണ്ട് കാര്യവായി ആഗസ്റ്റില് കഴിയുവല്ലേ
ഒരാ ഒരാഴ്ച മുന്നേ കൊണ്ട് കൊട്ക്കണം റിക്വെസ്റ്റ്
ഉം സത്യം അതാ ഇങ്ങനെ ചോദ് ദ്യംചോയ്ച്ച് ആൻസറൊക്കപറഞ്ഞിട്ട് ഇങ്ങനെ അമൃത എന്നെ വിളിച്ചപ്പോ പറഞ്ഞു എന്നെ ചെയ്യാനൊന്നും അറിഞ്ഞൂടന്ന് ആഹ് ഇതുവെര്യാന്ന് ആരും പറഞ്ഞിട്ടില്ലേ പിന്നെ ആരും പറഞ്ഞിട്ടില്ലേ അവരെന്തിനാ പറഞ്ഞു വിട്ടത്
ആണടീ അങ്ങനെ പറഞ്ഞ്
ആഹ് എന്തൊരു കളം മാറ്റി ചവിട്ട്ന്ന സ്ത്രീയാണ് ഞാനപ്പ ആലോയ്ച്ച്അതിനെ കുറിച്ച്
അപ്പൊ അന്നേരം അവരിരുന്നോട്ട് പറഞ്ഞുന്നിട്ട് നീ പറഞ്ഞതോ പി ഏഹ് മനസിലായോ പറഞ്ഞതോ പറഞ്ഞന്ന് അന്നിട്ട് അങ്ങനെക്കെ പറഞ്ഞ്
അതാ അത് ഞാനിപ്പ ഞാന് ലവക്ക് വോയിസയിച്ചായിരുന്നു വിഷ്ണക്ക് ആറേല് കാര്യംപറയണെങ്കിൽ അവരെ പറയണം ട്രെനിങ് കഴിഞ് ഞാ ചോദ് എന്റെഅട്ത്ത് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറഞ്ഞ് കൊട് ത്ത് ഞാൻ പഠിച്ചിട്ടുള്ള ഉത്തരവും അവരെ എന്നോട് ചോയ്ച്ചീന് മൊത്തം ഞാൻ ഉത്തരം പറഞ്ഞു കൊടുത്ത്ട്ടാ ഞാൻ എറങ്ങ്യ
ഉം
ലീഡ്സ് എത്ര ഉണ്ടെന്ന് ചോദിയ്ക്കുന്നെ ഇവരെന്തോ പഠിച്ചിട്ട ഇവരൊക്കെ ജോലിക്ക് കയറിയത് ച്ച ഉടനെേ ഇറങ്ങിയ പിള്ളേരു മണ്ടേലല്ല കേറുന്നത് കണ്ടത് അറിയത്തില്ലെങ്കിൽ അറിയില്ല സമ്മതിക്കണം
ഉം ചുമ്മാതെ
ആഹ് നമ്മൾ ഒരിക്കലും മറ്റൊരാളെ നമുക്ക് അറിയല്ല ഇവരാണേ നമ്മളെന്തോരം കളിയാക്കിയിട്ടുണ്ട് നമുക്ക് നമ്മുടെ കോളേജിൽ എന്തോ പഠിപ്പിച്ചിട്ടുള്ളത് അങ്ങനെ ഇങ്ങനെന്ന് പറഞ്ഞ് എവരൊക്കെ എന്ത് പഠിപ്പിച്ചിട്ടുള്ള ആഹ് അതെന്തു ഇത്ര അറിയാതിരിക്കാൻ ഇ സി ജില്
പറഞ്ഞ് എനിക്ക് ഇതിനത് ഒന്നും അറിയത്തില്ല
ആഹ് നീ ആഹ് എനിക്ക് മനസ്സിലായി നീതു അല്ലേ അല്ലല്ലോ മോളെ മറ്റേ നമ്മടെ പി എൻ എസ്ന് സെന്റർ ചെയ്തപ്പം എവിടാന്ന് ചോദിച്ചേന് കാണിച്ചത് ആഹ് ഇവർക്ക് പറഞ്ഞു കൊടുക്കാനാണ് നമ്മ ട്രെയിനിങ് കയറുന്നത് അപ്പൊ നമക്ക് പറഞ്ഞു തരാതെവര് കെന്ത് ഇതാ കാണിച്ചിട്ടുള്ള ആറ്റിറ്റ്യൂഡ് അന്ന് ഒരു തേങ്ങേ അറിയത്തില്ല ഴാ മനസ്സിലായേ
എന്തോ ചെയ്യാനാന്നാലിയിക്കണം ട്രെയ്നി നിൽക്കുമ്പഴും സയ്ക്കണം ഞ്ഞിട്ടും സഹിക്കണം ന്നൊക്കെ ഓർത്താല്
മൊത്തത്തിക്കോളവാ
ബ്ലസി എങ്ങനുണ്ട്
അയ്യോ ബ്ലസി ബ്ലസി ഒരു ബ്ലാസിയാ
ആണല്ലേ പഴയപോലെ തന്നെ
ബ്ലസ്സി ഒക്കെ ഉരുട്ടുവാടി ഓരോന്നൊക്കെ പറയുമ്പോ എന്താ ബ്ലസ്സി പറയഞ്ഞെ എന്താ എന്താന്നൊക്കെ ചോദിക്ക അവളോട് കേട്ടോ
ആഹ് ആരാ കൂടുതലും ദേഷ്യ പെടുന്നേ
നീതു
ഓ അത് ഇനി ഇച്ചിരി ഷോ ഓഫ് കൂടുതല്ല തഞ്ചത്തി ആരെയാ കിട്ടു ട്ടുന്നെ അവരെ എടുത്തിട്ട് ഉക്കൽ ഇച്ചിരി കൂടുതൽ ആഹ്
എന്തായാലും ഇപ്പൊ നിക്കുന്ന ഞാൻ നിക്കുന്ന ആടെ കൂടെ അവള് നിക്കഞ്ഞെ കാര്യമായി കേട്ടോ
ആഹ് സത്യം
അവളെ പക്ഷെ എന്നെ ഒന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല പക്ഷെ അവളെ ശരിയാക്കുവര്
ആഹ് അതല്ലേലും ആഹ് ചേച്ചിക്ക് ഇച്ചരി കല്യാണം കഴിഞ്ഞ ആൾ ആൾക്കാരോട് ഇച്ചിരി ഓര് ഇതുണ്ട് ചുരിറ്റിയുള്ള ആൾക്കാരോടായത് നീതു നീതു പക്ഷെ നേരെ തിരിച്ചാ കൊച്ചു പിള്ളേരോടായത്
ഉം
ഉം
ഇപ്പം എന്നോട് ഭ കുഴപ്പൊന്നില്ല കേട്ടോ
അത് ഇപ്പം വേറെ ആൾക്കാരില്ല വേറെ ആൾക്കാരില്ല അടുത്തപിള്ള ടാസ്ക് എന്താറിയുമോ നിങ്ങളെ കൊണ്ട് പൊസിഷൻ ചെയ്പി
ആന്ന് സത്യം എടി ഇപ്പ ഞാൻ അങ്ങ് ചെയ്യുവെടി ഇപ്പൊ ഞാന് ആഹ് ഇപ്പൊ ഞാനങ്ങ് ചെയ്യും ഇവര് ചില ഭാഗത്തന്ന് ചെയ്യുവാണെങ്കിൽ ഞാനങ്ങ് ചെയ്യും ച്യുമ്പ വന്നിട്ട് ഒരു ആക്കിട്ട് പോവും കാര്യം അല്ലെങ്കിൽ പിന്നെ വരുന്നാ പിള്ളേരുടെ മുന്നിട്ട് നാണം കിടുത്താൻ
ഇപ്പൊ നമ്മളെങ്ങനെ നിന്നാലും ശരി ആഹ് വരുന്ന പിള്ളേർ മുമ്പീട്ട് നമ്മൾ ഇച്ചരിങ് താറടി
ആഹ് എന്തായാലും കൂടി പോയ രണ്ടാഴ്ച ഇൂടെ വരുന്ന പിള്ളേർ വന്നാലും
അതാ
ഉം അങ്ങനെ ഒന്ന് കഴിഞ്ഞു പോകണം ഇനി രണ്ട് മൂന്ന് ആഴ്ച്ചെകൂടെ അയോ ഇറങ്ങിയാ മതി
അതുകൂടെ തീർത്ത സമാധാനമായിട്ട് വീട്ടീരിക്കാലോ നീ ശരി വീട്ടി ഇരുന്നിട്ട് ബോറടിക്കണില്ലേ ബോറടിക്കുന്നുണ്ട്, പക്ഷെ അതിലും വലുത് സമാധാനവൊണ്ട്.
ആടീ സമാധാനം ഒണ്ട് നാണം കെടണ്ട. അയ്യോ.
ഉം അവരെയൊന്നും സഹിക്കണ്ട. നമ്മടെ കയ്യിൽ തെറ്റില്ലേ പോലും നമ്മള് വായിരിക്കണെ മൊത്തം കേക്കണായിരുന്നു.
ൻ്റെമ്മച്ചിയേ യ്യോ, എനിക്ക് വയ്യ.
ഉം.
എങ്ങനെങ്കിലും ഒന്ന് എറങ്ങി ഒന്ന് ഇവിടന്ന് ഓടിയാ മതീന്ന സ്ഥിതിയാ ഞാനിപ്
ഇത് കഴിഞ്ഞ് ഒരു വരുമാനമുള്ള എന്തേലും ഒരു ജോലി കൂടി ശരിയായാ സമാധാനം.
ഉം. ആഹ് എന്തെങ്കിലും ഒക്കെ ദൈവം കണ്ട വച്ചേപ്പൊണ്ട്.
ബയോഡേറ്റ കൊടത്തിട്ടില്ലാന്ന് ഇങ്ങനെ പറയുന്നു.
ഉം.
അവിടെ ഏഹ് ഞങ്ങടെ കൂടെ ട്രെയിനിങ് വേറൊരു കൊച്ചുണ്ടായിരുന്നു ഉം ആ കൊച്ചിന് കൂടെ ട്രെനിങ് ഇള്ള കൊച്ച് എറങ്ങിയത് ഇപ് എറങ്ങിയിട്ടിപ്പോ ഒരു അഞ്ചാറു മാസം ആവുന്നെന്ന്
ആഹ്
ഉം അത് അന്നെ കേറിയ സമയത്തെങ്ങാണ്ട് ബയോഡാറ്റ എല്ലാടത്തും കൊടുത്ത്ട്ട്ണ്ടായ ആ കൊച്ചിന് ഇപ്പം ജൂലൈയിലാ വിളിച്ചത് ജൂലൈ ഫസ്റ്റിനെങ്ങാണ്ടാ ട്രെയിനിങ്ങിന് വിളിച്ചേ.
അയ്യോ
അപ്പൊ എത്ര മാസം ഗ്യാപ്പ് വന്ന്.
സത്യം ഉം
ഇത്രയും നാള് നോക്കിരുന്നിട്ടാന്ന് ഒരിടെത്ത് വിളിച്ചേക്കുന്നെ. ജോലിക്ക് അതും പെർമനന്റ് അല്ല അവിടുത്തെ സ്റ്റാഫ് പ്രഗ് ൻസി ലീവിനെനെങ്ങാണ്ട് പോകുന്ന സമയത്ത് വേക്കൻസിക്ക്.
വേക്കൻസിക്ക്, ആഹ് ആഹ് അവക്കെല്ലാം അറിയാവോ ചെയ്യാനൊക്കെ?
ആഹ് അവരടെ സർട്ടിഫിക്കറ്റിന് വാല്യൂണ്ട് അവര് യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റാ.
ഓഹ് ശരിയാ.
നമ്മളെക്കാട്ടി കൂടുതൽ ഡിപ്ലോമയെക്കാട്ടി കൂടുതൽ പഠിക്കാനണ്ടല്ലോ അവർക്ക്.
ആഹ് ശരിയാ
ഉം അതൊണ്ട്.
എന്നാ ശെരി കേട്ടോ.
ശരി ശരി.